ഹലോ സ്സലാമുഅലൈക്കും
വലൈക്കുമുസ്സലാം
പറയൂ ആഹ് സുഖായിരിക്കണ്
ആഹ് ആഹ് ഇന്നട്ട് ഭക്ഷണം കഴിച്ചാ കയ്ച്ചാ ആഹ് ആഹ് അതിവിടെ കളിക്കുന്നേണ്ട കുട്ടികള് കേക്ക്‌ന്നില്ലേ
എന്താ പറഞ്ഞ ആ പ്പൊ കേക്കണ്ട്
കുട്ടികൾ കളിക്ക്‌ന്ന്ണ്ട് അതാണ് സൗണ്ടേക്കുന്നേ കുട്ടികള് പൊർത്ത് കളിക്കുന്ന്ണ്ട് അത് ആ സൗണ്ട് കേക്കുന്നേ ആഹ്
ആഹ് സൗണ്ട് കേൾക്ക്‌ണ്ട്
പിന്നെൻക്ക് എത്ര കുട്ടികള് ഇല്ല കഴിച്ചിട്ടാ കൊർ ച്ച് പണിയുണ്ടായിനി ഉം പണിയില്ലപ്പ ഒരുങ്ങീറ്റ ഇന്നലെട്ത്തോ ഇന്നെല്ല ബെളിണ്ടന്ത് മഴയില്ല
ആഹ്
നല്ല വെയില്ണ്ട് അതുകൊണ്ട് കൊറച്ച പണിയെല്ലാണ്ടേയിന്
തുണിളൊക്കെ ഒണക്കാണ്ടാവൂലേ
തുണി എടുക്കാന് പുല്ല് എടുക്കാന് എല്ലാണ്ടായിനു മഴായ്ത് കൊണ്ടില്ല ഭയങ്കര പുല്ല് പാമ്പല്ല വര്ന്ന് ആഹ് അങ്ങനെ ഇപ്പൊ കുട്ടികളണ്ട് തൊട്ട്
ഉ ഉം അന്നേര് ഒയിവല്ലെ സ്കൂളൊക്കെ
ആഹ് സ്കൂള് ഒഴിവ് ഇന്നും നാളിലീവല്ലേ
ആഹ് അപ്പ അയിന്റെതുണ്ടാവും അവരെ പണി ഉണ്ടാവും
അയിനി എന്ത് പറഞ്ഞങ്ക് കേക്കുന്നില്ല നമ്മളെ സൗണ്ടല്ലതീരണം എന്തെങ്കിട്ക്കണെങ്കി ഏഹ്
അഹ് ശരിയാ
ങ്ങേ എട് ജില്ലാ ഫുഡ് സാദാ ചോറും ചിക്കൻ കറിയും
അതെ
ഉമ്
വേറെന്തൊക്കെയാ അവരെ കുളി യൊക്കെ കഴിഞ്ഞോ കുട്ട്യാളെ കുളിയൊക്കെ കഴിഞ്ഞോ
ആഹ് കുളിയല്ല കഴിഞ്ഞു ആഹ് കുളിക്കിന്ന തന്നെടാ അതന്നെ സൗണ്ട് കേക്കുന്ന
ആഹ് ഇവിടെ തേങ്ങാച്ചോറും ചിക്കൻ കറിയും
അതെയാ
ഉമ് ആഹ് തേങ്ങാ ച്ചോറ് അഹ് കിട്ടീല്ലേ
ഇല്ല തേങ്ങാ ചോറ് ഇല്ലെങ്കിൽ ചോറിലേക്കെ തേങ്ങ ഇട്ടിട്ട്
ആഹ് അങ്ങനെ നമ്മളിപ്പ വെള്ളം ചോറിന് വെള്ളം വെച്ചി ച്ച് പിന്നെ അതിക്ക് അരിയും ഉലവയും ഇട്ടിട്ട്
ഉമ് ആഹ് ഇത് ചെറിയരിന്റെ ചോറാ
അല്ലല്ല നമ്മളെ സാധാ ചോറ് വെക്ക്ന്നാരി മ് ങ്ങട്ട് അതിക്ക് ചെറിയ ഉള്ളില്ലേ
ഏഹ്
ചെറിള്ളി
ആഹ് അർഞ്ഞി ആഹ് മനസ്സിലായി മനസ്സിലായി ആഹ്
അതും തേങ്ങിം ട്ടിട്ട് വ് ആ വെള്ളത്ത്ക്ക് ട്ട്ട്ട് അങ്ങന വേവിക്ക
ആഹ്
അവ് വള്ളം വറ്റിച്ചാണ്ട് ഞമ്മള് ന്നെയച്ചോറ്ണ്ടാക്കൂലേ
ആഹ് ആഹ്
അതേപോലെ വള്ളം വെച്ചി
ആഹ് അയ്ലേക്ക് തേങ്ങാപ്പാലൊ യ്ക്യുന്യാ
തേങ്ങാപ്പാലല്ല തേങ്ങ ചെരകിടാ
ആഹ് ആഹ് അന്നിച്ചി എല കുലു ഔട്ടിച് കുടിക്യുന്ന അയ്ലക്ക്ബാടെ ഏന്തൂലു ഇടുന്നെ
ആഹ് ഉലുവ ടും
ആഹ് ഉലൂട്ട് ഒരു മണും ണ്ടാവുല്ലൊ അല്ലേ
ആഹ് ആഹ് ആഹ്
മുമ്പ് ഓൺലൈൻ ബിസിനസ്സ് സാറ്റെട്ത്തിനാ
ഇല്ല ല്ലാ
ഇല്ലാ
ഉമ്
പിന്നേ
വേറെന്തെക്കെ
വേറന്ത് എത് ഇന്നുവായിൽ നല്ല ആഹ് നല്ല വെയ്ല് ആഹ് ബെയ്ലേരുമം നല്ല ഇത് എന്ത് ചൂടും തൊട്ങ്ങി
ആഹ് വെയിലാമ്പോ നല്ല ചൂടാ മഴ ആമ്പോ ന്നല്ല തണു
ആഹ് തണുപ്പൂ ആണ് അതല്ലാ നിന്റെ നിൻക്ക് എത്ര മക്കള്
ഇൻക്ക് ഒരു മോനാണ്
മോനാ എത്ര വയസ്സായി പഠിക്കുന്നതാ
മൂന്ന് മൂന്ന് വയസ്സ് കഴിഞ്ഞിട്ടുള്ളു ഇല്ല ല്ല വാലവാടി പോവാനായ്ണ്ട് ആള് മ് അവനെ പ്പോ ഒണര്ണു ശ ശബ്ദം കേട്ടിട്ട്
ആഹ് അന്റെ ഞാ ന്റെ മൂത്ത മോന് ഡിഗ്രിയില്
ആഹ് ഏതാണ് കോയ്സ്ട്ത്തെ
കോഴ്സോ ന് ഇല്ല ഡിഗ്രി എട്ത്തില്ലാ പ്പം കൊട്ത്തിട്ട്ണ്ട് കിട്ടീല്ലാ ആഹ്
ആഹ്
കിട്ടീട്ടാ ഇവിയു പ്രസ്റ്റു കഴിഞ്ഞിട്ട് അവൻക്കാറ്ത്രണ്ട് ശതമാനം ഇണ്ടായിന്
ആഹ്
ഉം കൊറവന്നെ അന്ന്ക്കും
ആണ്ങ്ങളാഉമ്പോ പിന്നെ അയ്ന്റെര് പഠിക്കാന്ല്ലര് ല്ലല്ലോ
ച്ചൂന് കൊർച്ച് ട്ടഫെന്നെല്ലേ
ആഹ് ശെരി ആ
ആഹ്
ഏതേനൂ സയൻസേനു അതോ കൊമേഴ്സോ
ആഹ് കൊമസ് എടുത്തിട്ട്ന്റ്
ആഹ്
ഉം ഇപ്പോഴത്തെ കോമേഴ്സിലെല്ലാം മുന്ന മുമ്പത്തെ പോലെല്ല ഇപ്പ എല്ലാ ഇതുണ്ട് കോമസില് ആഹ് ഹസ്ബൻഡ്യെവിടെ
ഹസ്ബൻഡ് സൗദിയിലാണ്
സൗദിയല്ല ഇപ്പൊ പോരെല്ല ആരെല്ലാം ഉണ്ട് നീ മാത്രവാ
അല്ലല്ല ഉമ്മ ഉണ്ട് ഇപ്പ ഉമ്മാന്റെ അനിയറ്റ വന്നണ്ട്
അതെ ഹസ്ബെന്റ ഉമ്മയാ നിന്റെ ഉമ്മ
അയിന് ഏയ് ഹസ്ബൻഡിന്റെമ്മ
അതെയാ അയാള ജില്ലടെ
ഏയ്
ഈ ജില്ലടെ
അവിടെ മക്കത്ത്
അല്ല അ ജില്ലേടെന്ന് നിന്റെ
അഹ് ജില്ലാ മലപ്പുറം
മലപ്പുറം എല്ലയും മലപ്പുറക്കാരന്നെ ഉപയി ക്കുന്ന
അയ് ശരി
ഇപ്പൊ കൊറച്ച് അഞ്ചു മിനിറ്റ് മുമ്പും വിളിച്ചോളും മലപ്പുറം തന്നെ ഞാൻ കാസർഗോഡ്
ആഹ്
ആഹ് അയിന്റെ ഭാഷ കേൾക്കുമ്പന്നെ അറിയില്ലോ കാസർഗോഡ്ന്ന്
ആഹ് നിങ്ങെ പശ ഇട്ടാല്ലേ
പിന്നെ വേറെത് ഉമ്മാക്ക് എത്ര മക്കൾ നിന്റെ
എന്റെ ഉമ്മാക്ക് അഞ്ചു മക്കള്
അതെയ ആഹ് ഹസ്ബൻറിന്റെ അടെ
ഇവിടെ നാല് മക്കള്
ആലാ എന്റെ ഹസ്ബന്റെ ഇട്ടതാ
ഏയ് അല്ലല
ആഹ് അതെയാ
ഉം
പിന്നെ വേറെയെന്ത് വിശേഷം
വേറെന്തൊക്കെയ എങ്ങനെ പോണ ശനിയാഴ്ചയായിട്ട് യാത്രയൊന്നും പോകാറില്ലേ
ആം ഉ ഉണ്ട് ഉപ്പന്റെ പങ്ങള് എന്റെ പൊങ്ങ ഞങ്ങള ഒന്നിച്ചിട്ട തന്നെ ആ ആ അപ്പൊ അങ്ങള്ള ഇത് എ ഡ്രൈവ് ആക്കുന്ന ആഹ് അപ്പൊ ഓള് ഇണ്ട മോളി അപ്പൊ ഇല്ല അവള അവളെ അനയത്തിന്റെ വീട്ടിലിണ്ട അവളെ അനത്തി അജ്ജിനന് പറ്റിോന്നിനെ
ആ എവിടക്കൊക്കെ പോവാറ എല്ലാ സ്ഥലത്തും പോവും
എല്ലാം സ്ഥലത്തും
ആഹ്
ഉം അതി പങ്ങമാറടക്ക് അങ്ങനെ എല്ലാം പോകും
ആ
ഉം പങ്ങളെ വീട്ടിലേക്ക് പിന്നെ ഫാമിലിയില് അങ്ങനെല്ലാം പോകവും
ആഹ്
ആഹ് പിന്നെ നീ എട പോപ്പും നീ ഇ ദുബായ്കുയെന്നു പോയിട്ടില്ല സൗദ്യയിലോയുന്നു
ഇല്ല ഇല്ല പോവണം ഇന്ഷാ അല്ലാഹ്
ഇൻഷാ അള്ളാ ള അതന്നെ പോയിറ്റ് ഇമ്പറല്ലാം ചെയ്തിട്ട് ബാ ഇൻഷാ അള്ളാ ആഹ് ആ തട്ടിക്കിട്ട് പിന്നെ ഇപ്പാ വേറെന്ത്
വേറെന്തൊക്കെ ഇല്ല കൃഷിയില്ല ആ മഞ്ഞൾ കൃഷിഒണ്ടായിരുന്ന് മഞ്ഞള് ഉമ് ഞങ്ങള് ഇവിടെനട്ടാഅങ്ങനെ പൊടിപ്പിക്കലൊക്കത്
അതെ ആഹ് എന്ത് മറ്റേ പച്ച കൊമ്പ് മഞ്ഞിയാ ഞമ്മക്ക്ക്കിയിടുന്നാ മഞ്ഞയ ആ ആ അത്കൊണ്ട് കിട്ടീ പൊടിക്കന്നല്ലേ ഹലാ മ് ഉം ഉം ഉമ് ഞങ്ങടെ കൃഷിന്നെടനെ ഞമ്മളെടെസ്ഥലം പ ബല്ല
ആഹ്
ആഹ് പിന്നെ എന്താണ്
വേറെന്തൊക്കെയ
വേറെന്ത് ഇങ്ങനെ
കുട്ടിയള് കുട്ടിയള് കളിക്കൻ എവിടക്കൊക്കെ പോലെ
ഡാ കുട്ടികള് തല്ലാക്കുന്നെ കളിക്കുന്നല്ല അപ്പറ തല്ലാക്കുന്നണ്ട് ഉമ് ആട ഓറടുത്ത് പോയെങ്കില്ല സൗണ്ടില് മനസ്സിലാവലാ
ആഹ്
ആഹ് അങ്ങനെ ഇങ്ങോട്ട് ദൂരം മത്തിണ്ട്
ആഹ്
പിന്നെ നീഎത്രായി ജോയിനായിട്ട്
ഞാനെ ഇപ്പൊ കൊറച്ചായിട്ടള്ളൂ
അതെയ
ഉം
ഉം പിന്നെന്ത് വിശേഷം അടയണ്ട അട വെളിയുണ്ട മഴയെണ്ട
ഇല്ലല്ല അപ്പൊ വേല
അതെആ
തുണികളൊക്കെ ഒണക്കി കൊറ കൊറചൊണങ്ങി അതിന്റെഎടില് മഴ പെയ്ത് പിന്നെയും ഇടും അങ്ങനെ ഒണക്കിഒണക്കി
അത് മയെപെയ്തിട്ടേ ബെളിന്നെ ഉണ്ടായിന്
ഏഹ് ഇന്ന് ഇവിടെ ന്ന കൊറച്ച് മഴ പെയ്തേന്ന്
ആഹ് ആഹ് പിന്നെ എന്തൊണ്ട് വിശേഷം
വേറെന്താ എന്നിട്ട്
ലാരണ്ട് നീയും ഉമ്മ മാത്ര
അല്ലല്ല ഇവിടെപ്പോ മറ്റൊള് രണ്ടാളും ജോലിക്ക് പോയി ആഹ് രണ്ട് അനിയമാര് നാത്തൂന് അവരെ ആഹ് ഹസ്ബൻഡി ന്റെ വീട്ടിലാണ്
മ് ആഹ് അതെയ ഒരു പെണ്ണും മൂന്നാണുവാ നിങ്ങാ
ആഹ് ആഹ് മൂന്നാണും
ആഹ് ആഹ് നീ മൂത്തതല്ലേ
ആഹ് ഞാൻമൂത്തതാ
ആഹ് അനിയമാറ് ജോലിക്ക് പോന്നാ
ആഹ് രണ്ട് പേരും പോവ്ണ്ട്
അത്യാ ഉപ്പ ഇല്ലേ
ഉം ഉപ്പ മരിച്ചിട്ട് പ അഞ്ച് മാസമായി
അഞ്ച് മാസത്തായാ അപ്പ നിങ്ങളവിടെ മറല്ലി പിന്നെ അങ്ങനെയൊന്ന്ല്ലേ
ആഹ് അങ്ങനണ്ടേനു ഉപ്പ മറിയിലെര്ന്നു ഇപ്പോ ആഹ് ആഹ് നാല് മാസം പത്ത് ദിവസം
ആഹ് അത്രയ് ക്കുന്നെല്ലേ
ഉം
പിന്നെ വറെന്ത് വിശേഷം
വേറെന്താ കൊഴ്പ്പൊന്നുല്ല സുഖായിട്ട് പോണ്
ആയി ടൈം ആ നീണ്ട് നി ഇങ്ങോട്ടേക്ക് വിള്ക്കോ
ആഹ് ഞാന് ആഹ് പത്ത് മിൻറ്റായെ
ആയി ആയി ആപ്പൊ ആപത്ത് മിൻറ്റായി ഉം